ഹലോ ആഹ് ഹലോ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട് അങ്ങോട്ട് എടുക്കുമ്പോഴാണ് കേൾക്കാത്തത്
അതാണല്ലേ ആഹ് ഓക്കെ നിങ്ങൾടേതിന് എന്തോ കംപ്ലയിന്റ് ആയിരിക്കും
ആഹ് അതായിരിക്കും
ആ പിന്നെ വേറെന്താ വിശേഷം സുഖമല്ലേ
സുഖമല്ലേ ആഹ് സുഖം എന്താ പണി മഴയുണ്ടോ
പണിയൊന്നുമല്ല ഇന്ന് നോമ്പായതുകൊണ്ട് ഫുഡിന്റെ പരിപാടിയൊന്നുമില്ല
ആഹ് അപ്പം ചുമ്മാതിങ്ങനെ ഇരിക്കതന്നേ ഇന്നിപ്പം ചെറുതായിട്ടൊരു മഴയുണ്ട് ഇന്നലേം മിനിയാന്നുമൊക്കെ വെയിലായിരുന്നു ആ ചെറുതായിട്ടൊക്കെ ഇന്ന് ഇവിടെ നല്ല വെയ്ലാ ഏ
ആ ഇന്നലെയൊക്കെ ചെറുതായിട്ട് ഇന്നലെയൊക്കെ ചെറുതായിട്ട് മഴ ണ്ടായിരുന്നു അലക്കിയതൊക്കെ എട് വെക്കാനേ സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നല്ല വെയില്ണ്ട് ഉം മുളകും അതൊക്കെ ഇടാൻ പറ്റും ഉണ താനെ ഉം ന ആ നല്ല വെയ്ല്ണ്ട് എത്ര സമയം നിക്കൂന്ന് അറിയില്ല എന്നാലും കൊഴപ്പില്ലാത്ത തരത്തിലായി ഉം
ഇവിടെ ഇപ്പോ രണ്ടു ദിവസായിട്ട് നല്ല വെയിലായിരുന്നു ആഹ് ഒക്കെ കഴഞ്ഞു കുട്ടികളൊക്കെ പോയി
ഊട്ടിയ സ്കൂള് പോയി
ആ് ഇന്നിപ്പോ നേരത്തെ വിടും ആ അതൊക്കെ ഫോണ തന്ന മ നൗ
ആ ആ ആ അതെലേ അവർക്ക് കൊണ്ടാവാനുള്ളത്
പിന്നെ നോമ്പല്ലേ അധികം വേണ്ടല്ലോ
ആഹ് നോ
ആ ആ വൈകുന്നേരം ഉണ്ടാക്കിയാ മതി അപ്പ പിന്നെ വല്ല്യ പണിയുണ്ടാവില്ല അനി വൈകുന്നേരം ഉണ്ടാവും അസറിന്റെ ശേഷം പണിയുണ്ടാകും അ ഇനി വൈകിട്ട് എന്തെങ്കിലും തോരക്കുള്ളത് നോക്കിയ മതി പത്തിരിയും കറി ഉം ആ അ നിങ്ങളെന്താണ്ട ആഹ് പത്തിരി ആയിരിക്കും പത്തരി ചിക്കൻ കറി ആയിരിക്കും
ആണല്ലേ ഇവിടാ ചോറായിരിക്കും എനിക്കും ഉമ്മക്കും മാത്രേള്ളു നോമ്പ്
നോമ്പ് ആഹ് ചേച്ചോറാണോ ചോറ് നിർബദ്ധാണ് അതൊണ്ട് പിന്നെ പത്തിരി അല്ല മറ്റേ ഈ മാവിരി ആ ഭത്തിരി ഉണ്ടാക്കുന്ന നിർബന്ധല്ല
ആണുങ്ങളൊന്നുല്ല വീട്ടില് ഞങ്ങള് മാത്രേല്ലോ അതുകൊണ്ട്
അതുകൊണ്ട് പിന്നെ
ഞങ്ങൾന്നെ ഒപ്പിക്കും ദോശയുടെ മാവി ഇരിക്കുന്നുണ്ട് അത് വെച്ച് ദോശ ചുടണം
ചട്ടിനിണ്ടാക്കണം സിമ്പിൾ പരിപാടിയ നാളത്തെ അതാഴത്തിനേക്കുള്ള ചോറും
ആ
ആഹ് ആ ഉം
ഇന്ന് ഇനിയിപ്പോ അലക്കാനോ കുളിക്കാനോ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ രണ്ട് കോള്
രണ്ട് കോള ചെയാന്ന് കരുതി ഇരുന്നാ അടിക്കലും തൊടക്കലൊക്കെ കഴിഞ്ഞോ അവിടത്തെ പ
എങ്ങനെ ഓ എല്ലാം കഴിഞ്ഞു ഇന്ന് നോമ്പയതോണ്ടേ ഇന്നലെ തന്നെ ഫുൾ തൊട
തൊടച്ചിട്ടു ഡൈലി തൊടക്കലില്ല നോമ്പ് നോറ്റ് ഇന്നലെ തൊടച്ച് ഇല്ലല്ല രണ്ട്ദിവസ കൂടുമ്പം ഉം അധികം ആളില്ലല്ലോ ല്ലേ അതികം ആളില്ലെ ല്ലോലേ ഞങ്ങൾ ഡെയിലി തുടക്കോ ചെിലപ്പോഈ വൈകുന്നേരം തൊടക്കും കൊറെേ കുട്ടികളൊക്കെ ഉള്ളതോണ്ട്
ഉം
ഓ വൈകീട്ട് തൊടക്കാനൊന്നും ആവില്ല പണി കഴിഞ്ഞാ പിന്നെ ഒന്നിനും ചെയ്യാൻ കഴില്ല അലക്കലും കുളിയും കഴിഞ്ഞാ പിന്നെ ഒമ്മു കിടക്കണം ഫുഡൊക്കെ കഴിഞ്ഞാല് ആഹ് ഉറങ്ങുവോ ഉച്ചക്ക്
ആഹ് ചെറുതായിട്ട് ഉച്ഛക്ക്
ച്ചക്ക ഒരു ഉറക്കംണ്ട് വേറൊരു പണിയില്ലേ വെറുതെരിക്കാന് ഫുൾ ഫോണിലാവുലേ അല്ലെങ്കിൽ ഉറങ്ങില്ലേ
ആ ഫുൾ ഫോണ് ഫോണ് മതിയല്ല എല്ലാർക്കും ഇപ്പം ഫോണില് നോക്കിയിരുന്ന ടൈമ് പോകുന്നറി
ഇരിന്ന ടൈമും പോ
അത്ങ്ങനെ ഇൻസ്റ്റ ഫേസ്ബുക്കുന്ന് പറഞ്ഞിട്ടിങ്ങനെ ടൈമ് പോവും
ഇൻസ്റ്റയിലൊന്നുകേറിയ പിന്നെ അതി നൊന്നും എറങ്ങൂല റീൽ കാണാ ഇൻസ്റ്റയിലൊന്നും കേറിയാ പിന്നെ അതീന്നെറങ്ങൂലാ റീല് സ്ക്രോളെയ്തോണ്ടെ ആഹ് അത് പിന്നെ ഫോണ്
ഉം അവര്ക്ക് ഫോണ് നിർബന്ധായിട്പ്പം പഠിക്കല് വരെ ഫോണില് തന്നേണല്ലോ ഒരു ക്വസ്റ്റ്യന് ഈ ഹോംവർക്ക് ടീച്ചർ ഇട്ട് കൊടുത്താല് അതിന്റെ പ്രോബ്ലം ചെയ്യ്ന്നവരെ ഫോണ്ല് നോക്കിട്ടാ ഗൂഗിള്ല് സെർച്ചെയ്തിട്ട്
ആഹ് ഇപ്പല്ലാരും അ അപ്പ്മിറ്റായി മറ്റേ ആഹ് ഗൂഗിള് ചോ ഉത്തരം പറയും നമ്മക്ക് പറ്റ്ണല്ലല്ലോ സംഭവം ജമിനിയോ ചാറ്റ്ജിപിറ്റിയോ ഏതെങ്കിലൊ
അതെ അതെ ആഹ് മറ്റേ ഇന്ന് മോനൊക്ക മാത്സ് പ്രോബ്ലം വരെ ചെയ്യ് സോൾവെ യ്യുന്നത് ജെമിനിയോട് ചോയിച്ച്ട്ടാ ചോ ഏഹ് ജെമിനിയോട് ക്വസ്റ്റ്യനങ്ങ് ഇട്ട് കൊടുക്കും ഉത്തരം ജമിനിട്ട് തരും അതങ്ങ് പകർത്തി എഴുതും ന്ന്ട്ട് ഞാൻ
പകർത്തിയെയ്തും അങ്ങനെ ആഹ് പിന്നൊന്നു അമ്മ ഇവര്ടെ ബുദ്ധി വർക്ക് ചെയ്യുന്നേല്ലല്ലോ അത് ആഹ് ഇല്ലല്ല
ഉം ഉം പിന്നാ വേറെന്തൊക്കാ വിശേഷം
വേറെന്താ ഒക്കെ സുഖം തന്നെ ഇന്ന് പ്പൊ ക്ലാസ് കുട്ട്യേൾക്ക് ഉച്ചക്ക് വിടൊല്ലോ അവടൊക്കെങ്ങനെ ആഹ് അതെ ഉം ആഹ് ഇവിടെ അങ്ങൻതന്നെ മുസ്ലിം സ്കൂളാണ് മോന് ഏഹ്
ഉം അതോണ്ട് ഉച്ച അങ്ങനെയല്ല മുസ്ലിങ്ങളുടെ സ്കൂള് ഇണ്ടാവില്ലേ ആഹ്
ജ്മെന്റാതൊക്കെ അങ്ങനത്തെ സ്കൂള്ലാണ് ആ മാനേജ്മെന്റ് സി ബി എസ് ഇ ആണ് ആഹ് ഓഹ്
ആഹ് അപ്പൊ അ അത് ഉച്ചവരേ ഒള്ളു
നാളെ ഫുൾ ഡേ ലീവോ? ആഹ് നാളെ ലീവ് അയുടെ എങ്ങെനെ സാറ്റർഡേ ആണോ ലീവ് ശരിക്കും?
അൽ അല്ല
അല്ല ഫ്രൈഡേയാണ് ആഹ് അവ്ടെ സാറ്റർഡേയാ ആ ഇവെടെ സാ സാറ്റെർഡേയാണ് അതുകൊണ്ട് നാളെയും മറ്റന്നാളും പിന്നെ സണ്ടെയല്ലേ മൂന്നീസം അട്പ്പിച്ച് ലീവാണ്. ആണ് അല്ലെ ആഹ് ആഹ് ഇവെടെ മറ്റേ ഇന്നും ഇന്ന് ഉച്ചവെരെ നാളെയാണ് മെയിനായിറ്റ് ഇള്ള അവധി
മുഹറത്തിന്റെ അവധി നാളെയാണ് പിന്നെ ശെനിയാഴ്ച പിന്നെ സ്കൂൾ ഇണ്ട്. ഗവണ്മെന്റ് സ്കൂൾ ഇണ്ടാവില്ല മറ്റേ സി ബി എസ് ഇ ഇണ്ടാവെല്ലോ ശനിയാഴ്ച്ചിം ഇണ്ടാവും പിന്നെ വീട്ട്ൽ എല്ലാരും ഇണ്ടോ?
ആഹ് എല്ലാരും ഇണ്ട് ഓരോ പണിയിലായിട്ട് ഉം ഉം വെറുതെ ഇരിക്ക്യ പണിയെല്ലാം കഴിഞ്ഞില്ലെ ആ ഇന്ന് ഇപ്പ കൊർച്ച് ആ അതെ ഒരാള് തൊടക്ക്ന്ന്ണ്ട് ഏഹ് ഓരോര്ത്തെര് ഓരോ പണി ആ തൊട ലെ ആഹ് അടിക്കാ ഒരാൾ അടിച്ച് വാരും ആഹ് ആഹ് ആഹ് കൊറേ ആൾക്കാരുണ്ടോ വീട്ട്ൽ ഇപ്പ നാലാൾ
ഏഹ് അഹ് ശരി രസായിരിക്കുംലെ ഉം
തന്നെ ഇങ്ങൾ തറവാടിലാ തറവാടൊന്നല്ല ആ തറവാട് ആ തറവാട് പോലെ തന്നെ ചെറുതാണോ
ഹസ്ബൻഡ്ണ്ടാക്ക്യ വീടാണ് ആ പു മാറ്റി ണ്ടാക്കിയതാണ് ഹസ്ബൻഡന്റ്
ആ
ഉം പിന്നെ പിന്നെ വേറെന്താ
ഒരു മോന് ഒരു മോന് ആ ആ
ആ ആ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കില്ലാ നിങ്ങക്ക് എന്തേ റേഞ്ചിന്റെ പ്രശ്നണ്ടോ വിടെ റേഞ്ച് ണ്ട് പക്ഷേ ക്ലിയർല്ല
ക്ലിയർണ്ട് സൗണ്ട് കൊറച്ചിട്ടു ആണ് പിന്നെ എടക്കൊന്ന് ക ട്ടായി നെറ്റ് വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും
വർക്കിന്റെ ഇശ്യൂ ആയിരിക്കും ആ മഴക്കായിട്ടായിരിക്കും എന്താ അറിയില്ല
ആ അതെ മഴയായിട്ടായിരിക്കും ഇവിടെ നല്ല വെയില പിന്നെ സ്നാക്സൊക്കെ ണ്ടാക്കോ
സ്നാക്സ് ഏ അതൊന്നുല്ല അ പരിപാടി ആ പിന്നെ നോമ്പിനൊക്കെ ണ്ടാക്കും അതല്ലാതെ ഇങ്ങനത്തെ സുന്ന നോമ്പിനൊന്നും ഇല്ലല്ല
ല ആ ആ ഇവിടെ എന്തെങ്കിലൊന്ന് ഇണ്ടാക്കണംന്ന് ഇമ്മ പറയ്ണ് ണ്ട്
ആ എണ്ണപ്പലഹാരം പൊതുവേ കൊറവാണ് ഞങ്ങള് ഉം ഉം എന്തെങ്കിലും ഒന്ന് മുഹറായതോണ്ട് എന്തെങ്കിലുണ്ടാക്കണന്ന് പറയ്ന്ന്ണ്ട് എന്തണ്ടാക്ക അറിയില്ല എനിക്ക് പൊതുവെ അങ്ങനെ കൂടുതലായിട്ട്ണ്ട
പൊതുവേ അങ്ങനെ അറിയില്ല എന്താ ഉണ്ടാക്ക്ണേ സ്പെഷ്യ ഇമ്മേണോ ണ്ടാക്ക
ആ മ്മന്നേ ണ്ടാക്ക അതൊക്കെ മ്മന്നെ ണ്ടാക്ക ഉം
ഇവിടെ അങ്ങനെ പതിവൊന്നുല്ല ആ ണ്ട് ണ്ട് ഉം ഇനി വേണെങ്കി എന്തേലും വാങ്ങ
ആ ചെല നാട്ടിക്ക് ഇത് നിർബന്ധാണ് എണ്ണ പലഹാരങ്ങള്
വൈകുന്നേരം ല്ലേ
കുന്നേരങ്ങളില് ഞങ്ങള് പൊതുവേ
ഉണ്ടാക്കലുല്ല കഴിക്കലുല്ല ഓയിലി അല്ലേന്നല്ല കഴിക്ക
ഏറ്റവും നല്ലെ ഫ്രൂട്ട്സ് കയ്ക്കാന്നല്ലത് നോമ്പിനായാലും മറ്റേ വെള്ള തണ്ണിമത്തൻ അതൊക്കെ കഴിക്കാ ഏറ്റവും നല്ലത്
പപ്പായാ അതൊക്കയാ വെള്ള വെള്ള ആ തണ്ണിമത്തന് അങ്ങനെയുള്ള നീരടങ്ങിട്ടുണ്ട്
മറ്റതൊക്കെ ഉണ്ടാക്കുന്നത് വെറുതെയയാണ് ശരീരം കേടുവരുന്നല്ലാതൊ ഒരു കാര്യമില്ല
ഒരു കാര്യല്ല വാങ്ങണക്കാളും നല്ല ഉണ്ടാക്കിന്നാണ് വീട്ടത്താവുമ്പോ ഒന്നുകൂടെയും ഒന്നുകൂടെയും വിശ്വസിച്ച് കഴിക്കാലോ
ആഹ് വീട്ടിൽ ആഹ് വീട്ടിലത്ത് ശരിയോ പുറത്തന്നൊന്നും അതൊന്നും വാങ്ങി കഴിക്കാനേ പറ്റില്ല
കഴിക്കാനെ പറ്റില്ല അവര് ഈരണ്ടു ദിവസമൊക്കെ യൂസ് ചെയ്ത എണ്ണ ആയിരിക്കും പിന്നെയും എടുക്കുക ആ അതെ അങ്ങനെയൊക്കെ എടുക്കും
പുറത്തൊന്ന് വാങ്ങി കഴിക്കാനൊന്നും പറ്റുകയില്ല ഇപ്പ ഇയിന് വിലയും കൂടില്ലേ സാധനങ്ങൾക്കെല്ലാം വില കൂടി
തലകടി
ആഹ് ഉമ്മൊക്കെ എവിടെന്നിട്ട് എല്ലാരും പണിയൊക്കെ കഴിഞ്ഞു ഓ ഉമ്മക്കെ എവിടെ
ഉമ്മാ അലക്ക് ക്കുന്നുണ്ട് ഉമ്മ അലക്കല്ലിന്റെയടുത്ത് ഉമ്മ ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് ഒഴിഞ്ഞിട്ട് ഞാനും കേറാത് കരുതിന്ന് ഇങ്ങനെ നിക്കുക അപ്പോഴ ഏതായാലും വെറുതെ ചുമ്മാ ഇരിക്കല്ലേ രണ്ട് കോള് ചെയ്യന്ന് കരുതി ഉ ഓരോരുത്തർക്ക് അലക്കാൻ കഴിയേ കല്ലിന്റെ അടുത്തുന്ന്
മഷീനിൽ ഇടലല്ലേ
ഇല്ലില്ല മെഷീനിൽ ഇടാൻ മാത്രമൊന്നും ഇല്ല മെഷീനിൽ ഇടണെങ്കില് നമ്മൾ ഒന്ന് രണ്ടു ദിവസം
കൂട്ടി വെച്ചിട്ടിട്ടാലേ മുതലാവു അല്ലാതെ മെഷീൻ അത്രയും കറക്കും ആഹ്
കുറച്ച് ഡ്രസ് ഉണ്ടെങ്കിലേ നഷ്ടം അങ്ങനെ
അങ്ങനെ ആ പിന്നെ
ഇപ്പം അന്റെ ആവശ്യല്ല ഉ അതൊക്കെ ഒരുപാട് ഒക്കെ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാവൻപെടുന്നല്ലാതെ
അല്ലാതെ ആഹ് ആഹ്
പിന്നെ കൊറച്ചല്ലേ ഉണ്ടാവുള്ളൂ ആ ഓക്കേ ഓക്കേ ടൈം ആയിട്ടോ പിന്നെ വിളിക്കാം ഓക്കേ